ഹലോ
ആഹ് കേക്ണ്ടോ?
കേക്ന്ന്ണ്ട്
ആഹ് ആഹ് എന്ത്‌ എന്താ ചായ കുടിക്കെനി ചായ ച്ച് ഇപ്പൊ കഴിഞ്ഞ് ആഹ് ചായുടി കഴിഞ് മഴ വീണ്ടും മഴത് ആഹ് മക്കള് മദ്രസക്ക് ചെർത് പോയി വൽത് രണ്ടാളും വന്ന്
ആഹ്
ഉം ഓൽക്ക് സുബൈക്കാ മദ്രസേ
എത്ര മണിക്കാ തോടങ്ങല്?
ഓൽക്ക് ആറ് മണിക്ക്
ആവു ഇമാൻ
ഉം ആറ് മണിക്ക് അതനെപ്പം മഴൊക്കെ ആയിട്ടേ നീച്ചാമടിയാ
ആഹ് ഞമ്മക്കെന്നെ എണീക്കാൻ കഴിന്നില്ല
അതന്നെ
ഇപ്പോ ഓര് വന്ന് ഇനി ഇപ്പ ഇന്ന് സ്കൂളില്ലല്ലോ ഞാൻ പറഞ്ഞ് സ്കൂളില്ലാ കൊറച്ചേരം അവിടെ കെടന്നോളി പറയാൻ അപ്പം വിളിച്ചപ്പ ഓൽക്ക് ആക്കൂ ആഹ് ഇഞ്ഞി അവരെ കിട്ടൂല ഇഞ്ഞി ഓര് ഫോണെടുത്ത് വെക്കും.
ആഹ് ഫോണ് മക്കള് മാറ്റി വെച്ചിട്ട് മക്കള് വേറെന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്ന രൂപത്തില്
ഉം അങ്ങനെ എന്തൊൺ ണ്ടെങ്കി നന്നായെനേ ഇപ്പൊ രണ്ടാമത്തോള് ഇതാ ക്രോഷ് ക്രോഷ് വർക്കില്ലേ
ആഹ് ന്റെ ഏട്ടത്തിന്റെ മോള് എന്നോ തൊടങ്ങിട്ടൊണ്ട്.
ആഹ് അയിനുള്ളേ സാധനങ്ങളൊക്കെ വാങ്ങി ഇപ്പ ഇന്നലെ എന്തൊക്കെയോ ഉണ്ടാക്കി അ
ആഹ് അ അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനത്തെ എന്തിലെങ്കിലൊക്കെ ഓര് എടപ്പെട്ടോട്ടെ ആഹ് ഇവടന്ന് ഞാന് ഏഹ് ഞമ്മള വള്ളിച്ചാട്ടം ഇല്ലേ
ആഹ് ആഹ്
അത് ഓഡെറ് ചെയ്തിട്ടൊണ്ട്
ആഹ് ആഹ് നല്ലതും ആണ് ആരോഗ്യത്തിനും നല്ലാണ്
ആഹ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിച്ചോട്ടെ കാരണം നമ്മെള് കൊറെ ഫോണിൻ മേല് മക്കള ആടെ ഇരു ഇത് കഴിഞ്ഞാലും ഇതന്നെ കണ്ണിനും കേട് അതിനൊട് അഡി ക്റ്റായി കഴിഞ്ഞാപ്പിന്നെ ഇവലെ നമുക്ക് പിടിച്ചാ കിട്ടൂല
മൈൻഡ് മാറുകാണേ
ആഹ്
ഉം ഒരു ഒരു പത്തിരുപത് മിനിറ്റ് വരെ നമ്മള് പറയണ കാര്യം എന്താന്ന് കേക്കാൻ പോലുള്ള മനസ്സ് ഓൽക്കില്ല.
കൊടുക്കണോന്ന് ചോയ്ച്ചാ കൊറച്ച് നേരത്തിന് ഏഹ്
ആഹ് കൊടുക്കുക കാരണം ഇൻ ഇഞ്ഞി ഓല അങ്ങനെ ആക്കിയിട്ട് കാര്യല്ല കാരണം ഓൽക്കത് അത് അ അ അങ്ങനെ ആ കൊറോണയില് ഇപ്പോ അത് അയ് കഴിയുമ്പം ക്കെ എന്താന്നൊക്കെ മനസ്സ് ഉം
ആഹ് മൊബൈല് എന്താണ് മൊബൈലില് എന്താണ് ഇള്ളത് അവരറിയണം കൊറച്ച് ഒരു പത്തോ പയിനഞ്ചോ മിനിറ്റ് കൊടുക്കാ അയില് അപ്പറത്തേക്ക് കൊടുത്തോല് ആഹ് അടിച്ചമർത്തുന്ന രൂപത്തില് കൊടുക്കനെന്ന് മാറ്റീട്ട് വേറെന്തെങ്കിലും ആക്ടിവിറ്റിയോ കാര്യങ്ങളോ എന്തൊന്നെങ്കിലുമൊക്കെ ചെയ്തോട്ടെ അങ്ങനെയാവുമ്പം പിന്നെ പേടിക്കാനൊന്നില്ലല്ലോ
പേടില്ല
ആഹ് ഇത് മക്കള് അതിനൊരു അഡിക്റ്റായിട്ട് നമ്മളെന്തേലും പറയുമ്പോത്തെന് നമ്മെളെടുത്ത്
ദേഷ്യാണേ ഫോണ് വാങ്ങിയാലും ദേഷ്യം ഇനി എന്തേ കാര്യം പറഞ്ഞാലും ദേഷ്യം ഓർക്ക്
ആഹ് ദേഷ്യവും വാഷിയും
വാശീം അയന്നെ
മൊബൈല് ഇങ്ങനെ ഓരോ സർപ്രൈസ് എന്നൊക്കെ കണ്ടിട്ട് ഓല് കൊടുക്ക്ണ്ടല്ലോ. ഇവല് കൊ
ആഹ് അതന്നെ ഇനിയിപ്പ എന്തെങ്കിലും ഒന്ന് ക കണ്ടാല് ഇനി പ്പൊ ബർത്തിടെ അങ്ങനെത്തെ ഒന്നാണേൽ ഇപ്പൊ നോക്കും വേണ്ട
ആഹ് അങ്ങനത്തോക്ക ഓൽക്ക് ഓല് വിചാരിക്കുമ്പോ ഇതോൽക്
സർപ്രൈസ് വീഡിയോ ആണ് ആ ഒര് കാണണത് കാര്യായിട്ട് അയന്നെ കിട്ടണം എന്നാണ് ഓലെടുത്ത്ള്ളത്.
ആഹ്
അമ്മ അമ്മക്കിപ്പ എല്ലാർക്കും ഇപ്പ അങ്ങന കയ്യൂലല്ലോ
ഇത് റിയൽ ഏതാ റീൽ ഏതാന്ന് അറിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോം
ആ അത് അങ്ങനെ അധികം കൊടുക്കണോലെ റിയല് പിന്നെ മാണെങ്കില് ഭയങ്കരം തുംഐയ്ക്കാരം, കഷ്ടത്തിലുയിക്കാരം,
തെന്നെ അഒക്ക റീലായിട്ടാണ് മക്കക്ക അറിയൂല.
ആഹ്, അതന്നെ അതന്നെ, ഉം അറീൽന് റീച്ച് കിട്ടാം മാണ്ടിട്ടാന്നുള്ളെഓൽക്ക റില്ല, ഉം.
റീല് ഓൽക്ക് ക്യാഷ് കിട്ടി ഓൽക്ക്, പണം ണ്ടായോലെ അയ്നോണ്ട് ഓൽകെഞ്ഞി എന്തും വാങ്ങി കൊട്ക്കാ,
ക്കാണത് അപ്പൊ അയ്നും വേണ്ടി വര്താവാണ്,
ആഹ്, ഇത് മക്കള് കണ്ട്ട്ട്, അതേപോലെ വേറൊന്നില്ല, ത് റീൽസ് കാണ,
ആഹ് അത് സ്ക്രോൾയ്തിട്ടാണ് ഈ മക്കള് മുയീമം തലത ക്കി വെക്കണത്,
ഉം
രണ്ട് സെക്കൻഡ് ഒരു മിനിറ്റ് ആഹ് ആഹ്,
ആതെ വ ഒരു കാര്യണ്ട് അത്,
ആഹ് അതെന്നെ ആകെ രണ്ട് മിനിറ്റൊക്കെല്ലേ ള്ളൂ അത് കഴിഞ്ഞാ പിന്നെ ഓലട് ത നോക്കല്ലേ നേരെ മറിച്ച് ഒരു ഫിലിം കാണാണെങ്കിൽ ഇത്ര കൊയ് പ്പല്ല അത് സിനിമോര് കാണൂലല്ലോ,
അതെന്നെ,
കാരണം മയിന്റെടെ നിക്കും ഒരു മണിക്കൂർ മയിന്റട നിക്കും. അതന്നെ കാണൂല, എല്ലാരുഅയിന്റെ പ്രൊമോ കാണും.
ആഹ്, കൗൺസിലിംഗ് ക്ലാസ്സില് പർഞ്ഞെന്താറിയോ?
കഥന്താന്ന്ഓല് മന്സ്സിലാക്കിക്കും, ആഹ്.
ആഹ് ഒരു ഒരു കാതോൽക്ക് ഫുള്ളായിട്ട്, വായിക്കാൻല്ലെ ടൈം ഓല് കണ്ടെത്തുന്നില്ലപ്പോ ഓൽക്ക്ത്, ഷാജി പീ ടി നോടൊക്ക ചോയ്ച്ചിട്ട് അയിന്റെ ഉള്ളടക്കെന്താന്ന് ചോയ്ക്കാണ് ഓല്,
ആഹ്, അതന്നെ. അഎന്നെ ഇപ്പത്തെ മക്കള അവസ്ഥ ഒന്നിനും ഓൽക്ക് സമയല്ല. അണ്ട് പ്ര ബുദ്ധിണ്ട് പ്രയോഗിക്കാനാവൂല.
ആഹ്, യെസ് തെഴുതാനൊക്കെ മക്കൾക്ക് പ്രയാസായിരിക്കുന്ന്, മക്കക്ക് രണ്ടും മൂന്നും മിൻ റ്റോണ്ട് എല്ലും ഒര്, ആഹ് ഒരു, ഒരു വീഡിയോല് എന്തൊക്കെണ് ള്ളെത് ന്ന് ഒരു ആ
ആഹ്,
അറിയാണ് വല്ല്യരു ഒരു മണിക്കൂർന്റെക്കെ വീഡിയോ രണ്ട് മൂന്ന് മിൻറ്റോണ്ട് ഷോർട്ട് ആക്ക്യാണ്ട് അതിൽ ഉള്ളടക്ക എന്താന്ന് ഓൽക്ക് ക് ട്യാണ്
ഓക്കെ മൻസ്സിലായി
ആഹ് അങ്ങനെ വരുമ്പോ മക്കക്ക് പിന്നെ ഒര്.. രണ്ട് മൂന്ന് മണിക്കൂർന്റെ അല്ലെങ്കി ആഹ് എക്സാം ഒക്കെ എഴ്താണെങ്കി വേം തീരണം വേം തീർക്കണം ന്ന്ള്ള ചിന്തെയി
ആഹ് അതന്നെ അതന്നെ
ഉം
വിശതീകരിച്ചെയ്താൻളൊക്കെ ണ്ടാവല്ലോ ആലോയിച്ചെടുക്കാനുള്ള കൈവോൽ
ആ കഴിവൊന്നുല്ല ഓലെ മൈൻറ് പോവാണ്ന്ന് ഏഹ് ഒരു എസ്എന്ന് പറിംമ്പോല്
പിന്ന ഒമ്പതാം ക്ലാസ്സൽക്ക് റ്റൂഷന് ചേർത്താൻ പോയപ്പോ റ്റൂഷൻൽ ഒരായ്ച്ച കയ്ഞ്ഞപ്പോ അവ്‌ട്ത്തെ എച്ച് എമ്മ് വ്റെയാ
ഉം
ഓ ഈ ഇപ്പൊ വന്ന ഈ എട്ടിലേം ഒമ്പയ്‌ലേം കുട്ട്യളെ അവസ്ഥന്താച്ചാല് ഒരു ഇര്പത് മിൻറ്റ് കൊയപ്പ്ല്ലാതെ ക്ലാസ്സില് ശ്രദ്ധിക്ക്ണ്ട്ർഞ്ഞു
ആഹ്
ഏ ആഹ് ഇരുപത് മിൻറ്റ്ണ്ട് കയ്ഞ്ഞാ ഞമ്മള് ക്ലാസ്സ്ട്ക്ക്ൺണ്ട് പഷെ ഓര്വ്ടെല്ലാന്ന്ള്ളത് ഞങ്ങക്ക് നല്ലോ മനസ്സ്ലാക്കാൻ കയ്യിണ്ട്ന്ന് കാരണം ഓൽക്ക് അത്രേ കയ്യുള്ളൂന്ന് അതൊക്കെ ലെവലാക് ക്കിട്ക്കാൻ കൊർച്ച് സമയം പിടിക്കൂട്ടോ ന്ന് പറഞ്ഞ് കാരണം അവർക്ക് ഇര്ക്കാൻ കയ്യിണ്ല്ല ഓര് അപ്പോത്തിന് ഓരോ കഴ് ഓരോത്ൽങ്ങനെ ഏർപ്പെട്യാണ് ഏ അതാണെങ്കില് അസ്സ് സേർ പറേം ബയോളജിയാണെങ്കില് പിറ്റത്തെ പിരീഡ് ബയോള്ജിട്ക്കാനവ്ടെ പറ്റൂല ആഹ് ഓർക്ക് സാറ്മ്മാര് മാറി മാറി വെർണം ഉം അതൊക്കെ പറണത് തീരെ ഷെമല്ല
പഠനാണ് ഏ
ഓൽക്ക് എന്താന്നോ കൊർച്ച് പാട്ട് പാടി കൊർച്ച് ഡാൻസ് കള്ച്ച് കൊർച്ച് വൈബിലിങ്ങനെ പോണം അതാടോ ഓൽക്ക് ഓല് കണ്ട് വർന്ന ത് ഉം
ഉം പ്പ് ഇപ്പത്തെ ടീച്ചേഴ്സ് സ്ട്രിക്റ്റും കാര്യങ്ങളൊന്നുല്ല്യലൊ പണ്ടത്തെ മാതിരി
ങേ ഇല്ലല്ല അടിം കാര്യങ്ങളൊന്നുപ്പ പറ്റൂല കേസാണേ അപ്പൊത്തിനും കേസ് സൊട്ക്ക്വേ
അയ്യെ ന്തെങ്കിലും വിഷയം വരുമ്പോത് മക്കളന്നെ പറയും ന്തെങ്കിലു വിഷയം വരുമ്പോത് മക്കളന്നെ പറയും ഞങ്ങള് കേസ്
ഉം ആഹ് അതന്നെ അതാണ്പ്പത്തെ അവസ്ഥ
ഓല് പേട്പ്പിച്ച് നിർത്ത്ണൊര് അവസ്ഥ ടീച്ചേഴ്സ്‌നെക്കെ ഓല് പേട്പ്പ്ക്ക
ആഹ് അതന്നെ
മക്കള് അങ്ങനെ എങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട്
പറഞ്ഞാണ്ട് ഉം
ഞാൻ പറേം ന്ന്പ്പ തലമുറകള് പോണത് എവ്ടക്കാന്ന്ള്ളത്
ആഹ് അതന്നെ ആഹ് ആഹ് ആഹ് അങ്ങൻത്തൊര് കാലഘട്ടായ് പോയ് ഉംന്താപ്പ ചെയ്യ അയ്നിപ്പോന്ന ഞിപ്പോമ്മ് ഓര് പറഞ്ഞാതിരി ഫോണ് ഫുള്ളായിട്ട് ഓലട്ത്ത്ന്ന് മാങ്ങിവ്ക്കാ ഞമ്മക്ക് കയ്യൂല അപ്പൊ ഓര്ക്ക് സമയം പർഞ്ഞ് സമയം കൊട്ക്ക്വാ
ഉം സ്ക്രീൻ ടൈം ഞ്ഞി മൊബൈലായാലും ടിവിയാലും ക
ങ്ങനെ ഏർപ്പെട്ത്ത
ഉം സ്ക്രീൻ ടൈമെ ഫോണായാലും കമ്പ്യൂട്ടറായാലും ടീവ് വ്യാലൊക്കെ കൊറച്ച് ടൈംമ് കൊടുക്ക്വാ
ആഹ് അതന്നെ അതന്നെ
ഏ ആവശ്യത്തിധികാവുമ്പോ ഞാന്
ത്രത് ണ്ടാവൂല തോന്ന്ന് ടീവിയായാല് ഇത് കണ്ണിന്റെ അട്ത്ത് വെച്ച്ങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോവല്ലേ ആഹ് ഞാൻ പറഞ്ഞും ചെയ്ത് അവരെപ്പാനോട് ഒര് പ്പതിലേറെ നല്ലപ്പൊരു ടി വി വാങ്ങിക്കേനിന്ന്
ആഹ് ഉം ഉം
ആഹ് വിട്ടിര്ന്നെന്നെകടേന്നൊരിക്കിവിടെ വാങ്ങീന്യേ അത് തല്ലൂടി പൊട്ടിച്ചാണേ
ഞാൻ ഹസ്ബന്റ്നോട് പറഞ്ഞു ഒര് ടീവി വക്കേനിലേ യേന്നറഞ്ഞു അപ്പൊ ഇന്നോട്ർ ഞ്ഞു ആഹ അല്ലാത്തൊക്കെ ഇപ്പൊ ഇവിടെഹ് ഹ് തെകഞ്ഞു ഇ പോരായി കാരണം മക്കക്ക്ല്ലാതെന്നെ വായിക്കാൻ നേരല്ല
ആഹ് അതന്നെ ടി വിന്നെ ഇവിടെ ടി വി ഇണ്ടായിനി അത് കണ്ടീന്നന്ന്ന്നെ ഇവര് തല്ലൂടെഔ അതിട്ടത് ബൽക്ക് മറ്റ് റ്റൊൾക്ക് പറ്റുല മറ്റേത്ട്ട മറ്റൊൽ ക്ക് പറ്റുല അവസാനം ആഹ് അതൊരു വിഷയാണ് അവസാന ന്നിട്ട് നാല് കസാല ഐറ്റങ്ങൾ അടിച്ചു പൊട്ടിച്ചത്
ഉം മക്കളോ?
ഹ ഹ് ആഹ ഇവിടെ അയ്ന് വല്ലോട്ത്ത്ത്തെ മക്കളുണ്ടാവു വലുതടക്കം മൂത്തച്ഛന്റെ മക്കളടക്കാം തല്ലൂടിട്ട് അടിച്ചണ് പൊട്ടിച്ചിക്ക്‌ക എന്നിട്ടവസാനം മാപ്പള ടി. വി എടുത്ത് വാർപിന്റെ മേലടെ കൊണ്ട യിട്ട് കയിച്ചണ് കൊണ്ടയിട്ട്
അ ഇതന്നെ ഇനിയിപ്പോ മൊബൈല്.. മക്കൾക്ക് കൊടുത്താലും ഒ മക്കക്ക് രണ്ട് ണ്ടാക്കുഒരേ വീഡിയോ പറ്റൂല
ആഹ് അത്ണ്ട് അയ് ഓ ഇൻക്ക് പറ്റിയെഓള്ടൂലറയും അതാ പറയാ ഉം ഫോണ് രണ്ടാളും കണ്ടോളിറഞ്ഞന്ന അയിന് ൻക്ക് പറ്റിയതോള് ടൂലല്ലോ പറീ
അഹ് രണ്ടാക്കൊന്ന്പ്പിരുന്ന് കണ്ടാളിന്ന് പറഞ്ഞാല് അത് പറ്റൂല ഓരോരുത്തർക്കും ഓരോ ഫോണ് വേണം
ആഹ അതന്നെ അതന്നെ
ൻട്ടോൽക്ക്‌ഷ്ടമല്ലത് ഓല് ങ്ങനെ കണ്ട
ഉം
അയിന്ശരിക്കും ആ കാര്യത്തിന് സമ്മതിക്കരുത് ന്ന് ഞമ്മള് ഓല് കാണുന്ന നേരം നമ്മൾെന്താണവര് കാണുന്നെന്ന് വാച്ച് ചെയ്യണം ശരിക്കും
ആഹ അതാണ് അയ് നമ്മള് ശ്രദ്ധിച്ചാ മതി ഓലെന്താ കാണണന്ന്
നമ്മുക്ക് എപ്പോളുംമക്കള വാക്കിക്കാൻ നേരം വേണ്ടേ
ഇല്ലേയ് കയ്യൂലേയ് ന്ന ആയിക്കോട്ടെട്ടോ
ആ ന്നാ ശരി
ആഹ ഓക്കെ